ഹലോ.
ആഹ് പറെ
ആഹ് ഞാന് ഒരു യാത്ര പോന്ന്ണ്ടെ അപ്പൊ അയിന് വെരുന്നുണ്ടോന്നറിയാൻ വിളി
എവിടെക്കാ പോണു? എവിട്ക്കാ ഇപ്പ യാത്ര ഈ സമയത്ത്?
ഓഹ് ചൂടൊക്കെയല്ലേ? ഏഹ് ചൂടായോണ്ട് മൂന്നാറായി പോകാന്ന് കരുതുന്നു.
മൂന്നാർക്കോ ഇപ്പൊളോ? മൂന്നാറൊക്കെ ഇപ്പ ഈ സമയത്ത് പൂവാറഞ്ഞാല് ആഹ് ഒറ്റക്കാ പോണു? വേറാരേലുണ്ടോ? ഫാമിലി ആണോ
അല്ലാ അല്ല ഞങ്ങളെ നാട്ട്ന്ന് എല്ലാരും ഒത്തൂകൂടിയാണ്ട്. വണ്ടിയൊക്കെടുത്ത്ക്ക്‌ണ് അപ്പൊ ഒരു സീറ്റ് ഒര് ആൾക്ക്‌ള്ളെ സ് സ്ഥലം ഒയിവ്ണ്ട്. അപ്പോ ഇണ്ടോ അറിയാൻ വേണ്ടീറ്റ്
എത്രാള്ണ്ട് നാട്ട്ന്ന്?
നാട്ട്ന്ന്പ്പൊ ആറാൾക്കാര് ഇണ്ട് ക മൊത്തം
ആഹ് എത്രെയാ ബഡ്ജറ്റ് വെര്ണു?
ഏഹ് എന്താ ചെലവ് മൊത്തത്തില് ചെലവ് മൊത്തത്തില് എന്തായാലും ഒരു മൂന്ന് വെരും.
ഓഹ് ഉയരൊക്കെ കൊറച്ച് കൂടുതലല്ലേ? പിന്നെ എങ്ങനെ റിസോ ഏഹ് അവട് എങ്ങെനെ വീടെട്ത്ത്ക്കാണോ? വീടെട് ക്കാണോ അതോ ഇനി അവിടെ മല കേറാനോ അങ്ങനെ വല്ല കാര്യത്തിനാണോ? അതോ എന്താ ഇങ്ങളെ ഇതെന്താ? എന്താ എന്തെക്കെയാടെ ഇങ്ങളെ എന്താ പ്രവർത്തന എന്തൊക്കെയാ അത് പറീ.
ഞമ്മള് വണ്ടി വണ്ടീ തന്നെ പോവാ പിന്നെ അവിടെ രാത്രി സമയങ്ങളില് മലന്റെ മേലെ കേറി ഇരിക്കാൻ നല്ല ഇതാ ഭക്ഷണൊക്കെ പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിട്ന്നന്നേ കൊണ്ടുപോകും. അപ്പൊ പിന്നെ താമസിക്കാൻ വേറൊരു സ്ഥലം സെപ്പറേറ്റ് വേറെ സ്ഥലം നോക്കുന്നില്ലാ. കാരണം മലേന്റെ മേലെ നമ്മള് പന്തലൊക്കെ കെട്ടിയിരിക്കാന്ന് ഇള്ളെ തീരുമാനത്തിലാണ്.
ആഹ് ഇപ്പ ഈ സമയത്ത് ഇപ്പ ഇനി മലമ്മുക്ക് പോവാർഞ്ഞായി കൊറച്ച് ബുദ്ധിമുട്ടിലായല്ലോ കുട്ടി? അന്നപ്പന്നി മയക്കാലം തൊടെക്കാണ്. ചൂടാണെങ്കിലും ചൂടൊക്കെ മാറീലേ? പ്പനി മയക്കാലവ്ടെത്തി കയിഞ്ഞാ ഇടിയൊക്കെ പൊട്ടി കഴിഞ്ഞാല് മിന്നലൊക്കെ തട്ടി ആള് തട്ടി പോവും ഏഹ്. വെച്ചാ പോവാതിരിക്കലല്ലേ? അല്ലപ്പോ ആരപ്പോ ഇതിനൊക്കെ എന്താ മുൻകൈയെടുക്കണ്? ഏഹ് ആരതിന്റെ പ്രധാനപ്പെട്ട ആളാരാ ജ്ജാണോ?
അല്ല പ്രധാനപ്പെട്ടയാള് ഞാനൊന്നു അല്ല ഞങ്ങളങ്ങനെ കൂട്ടത്തിലിരുന്നപ്പോ സംസാരിച്ചുന്നുള്ളൂ. പിന്നെ ഇപ്പൊ മയക്കാലാണ് വരാൻ പോണ അറിയാ പക്ഷെ ഞ്ഞി മയക്കാലം വന്നാപ്പോ ഇതിനിന്തായാലും നട ക്കൂല പിന്നല്ലേ ഈയൊരു സമയാണ് പ്പൊ നല്ല വ്യവസായം കിട്ടിയപ്പോ പോവാന്നുള്ളതുള്ളു
ഇപ്പേ അവിടെ നല്ല കാലാവസ്ഥയാണ്ട് ഇങ്ങന കൊറെ ആൾക്കാര് പോൺണ്ട്. കൊറേ ആൾക്കാരങ്ങോട്ട് നല്ല കാലാവസ്ഥയാണ് പോൺണ്ട് അപ്പൊ ങ്ങനെ എല്ലാരും പാടെ പോയി കഴിഞ്ഞാ അവിടപ്പോ ആകെ എന്താ പോവാം പറ്റണില്ല ആൾക്കാര് കൂടിട്ട് വാഹനങ്ങളൊക്കെ വാഹന കട തിരക്കായിട്ടേ കടത്തി വിടുന്നില്ല. നമ്മള് എന്താ ചൊരൊക്കെ കേറുമ്പോ അവിടെ ക്ക നല്ല ബ്ലോക്കും പ്പങ്ങള് ഒരീസ്ത്തിന് പോവാർഞാല് ഒരീസ്ത്തെ യാത്ര നിങ്ങളു ദ്ദേശിക്കുകയാണെങ്കിലിണ്ടല്ലോ ബസാണെങ്കി ഒന്നര രണ്ടു ദിവസ്ത്തിനടുത്താവും. അവിടെത്തുമ്പത്തിനു കാരണത്രയും ദൂരെയ്ക്കല്ലൊ. ദൂരം മാത്രല്ല എന്താ ബൊ ഏഹ് അവിടെ വാഹന തടസങ്ങള് നല്ലോൺണ്ടാവും അതാണേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏഹ് പിന്നെ ങ്ങള് എന്താ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാന്നൊക്കെ പറയണ് അതൊക്കെന്നി അവിടെ ചെന്നാ ക്ഷീണം കാരണം അതൊക്കെ ഒഴിവാക്കണ്ടി വരും. ഇങ്ങളൊന്ന് റെഡിയാക്കി. ന്നാലൊക്കെ അമ്മക്കു വരാൻ പറ്റുള്ളൂ. ഏഹ്
ശെരിയാണ് പഷെ ഞമ്മള് വേറെ രീതിയിലുള്ള യാത്രയാണ് പോകുന്നത്. കാരണം എല്ലാരും പോണ വൈക്കൂടെയല്ല. പ്രത്യേകിച്ച് നമ്മള് മലകള് മുകളിലേക്കൊക്കെ ഒരു ആരും പെത്തിപ്പെടാത്ത സലങ്ങളിലേക്കാണ് പോണ ഒരു സാഹസ് സികയാത്രാന്നൊക്കെ പറയാം. അപ്പോ ഒരിക്കലും മറ്റുള്ള ആൾക്കാര് വരുന്നുള്ളത് കൊണ്ട് ഞമക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നില്ല.
ആഹ് അപ്പെങ്ങനെ ഓ നിങ്ങളെത്ര വീട്ടുകാരൻസരിച്ച് പോണു അത് നിന്റെ വീ ട്ടിലില്ലാളുകള് അതെ അതുപോൽതന്നെ നിന്റെ ഫ്ര എന്താ അന്റെ കൂട്ടുകാരനൊക്കെല്ലേ. വേറെ വീട്ടിലാൾക്കാരങ്ങനെ പ്പയെന്താ കുടുംബക്കാരായിട്ടാണോ പോണെ? അങ്ങനെയാവുമ്പോ പിന്ന ഞാൻ വര്യാർഞ്ഞ ആ ഒരു മോശല്ലേ. അതോ ഞ്ഞി അന്റെ കൂട് ട്ടാര് മാത്രാണോ അവരെ ഫാമിലില്ലേ അവരുടെ കുടുംബക്കാരില്ലേ അഒന്ന് പറയ അല്ലേമ്മക്കന്റപ്പം പോരാൻ പറ്റുള്ളൂ.
അല്ല ഞമ്മള് സുഹൃത്തുക്കൾ മാത്രുള്ളൂ കുടുംബക്കാരൊന്നൂല്ല. കാരണം നാട്ട്ത്തെ സുഹൃത്തുക്കളൊരുമിച്ചു കൂടിയപ്പോ സംസാരിച്ചാണ്. പിന്നെ കുടുംബക്കാരൊക്കെ കൂട്ടുംബായാത്രക്കുള്ളെ ഒരു അനുഭവം നഷ്ടപ്പെടും. അതുകൊണ്ടന്നെ സുഹൃത്തുക്കൾ മാത്രള്ളെ യാത്രാന്നുള്ളെ തീരുമാനാണിപ്പൊട്ത്തിട്ടുള്ളത്
അത് അതിലേറെ ഏറ്റോം നല്ലത് അമ്മളെ കുടുംബക്കാരെ കൊണ്ട് പോകല്ലേ വീട്ടുകാരെ കൊണ്ട് അന്നതവർക്കൊരു നമ്മള് ഓലെ ആടെ പെരേൽ ഇരുത്തിങ്ങാണ്ട് ഞമ്മള് പോവ പറയുമ്പോ അത് ഒരു മോശ യ കാര്യല്ലേ ഓൽക്കുവേണ്ടേ ഇങ്ങനെ സന്തോഷവും ആനന്ദൊക്കെ ഞമ്മളിങ്ങനെയെല്ലാ എന്താ എല്ലാ മാസവും എന്താ അവസാനത്തി അല്ലെങ്കിയെല്ലാ പെരുന്നാക്കും എന്താവും നമ്മള് പോവും ഏ ഞമ്മള് പോകുമ്പോ കുടുംബക്കാർക്ക് വിഷമേക്കരം അത് ഞമ്മള് ചിന്തിക്കണം
നമ്മൾ മാത്രങ്ങനെ പോയാ പോര ഓല്ക്കും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പങ്ങനെ വിനോദയാ ത്ര പോണന്നും അവർക്ക് സന്തോഷിക്കണം അതുപോലെ തന്നെ അവർക്ക് ആനന്ദിക്കാനും ഓല്ക്ക് ഒരു അവസ രം കൊടുക്കണം അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കിയെ
ശരിയാണ് ഞമ്മള് കുടുംബക്കാർക്ക് അവസരം കൊടുക്കണം പക്ഷെ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോ കുടുംബക്കാരെ കൂട്ടുക എന്നുള്ളത് മോശമായ കാര്യാണ് കാരണം കുടുംബക്കാരോടൊപ്പം പോകുമ്പോൾ കുടുംബക്കാരെ കൂട്ടണം. പക്ഷെ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോ കുടുംബക്കാരെ കൂട്ടപറയുന്നത് അത് മോശല്ലേ
അപ്പൊ നമ്മ എന്താതാണ് ഞാ പറഞ്ഞത് അപ്പള സുഹൃത്തുക്കള് ഇള്ളത് മാറ്റിക്കാണ്ട് ഏഹ് നമ്മുക്ക് നമ്മള കുടുംബക്കാര്ന്നള്ള രീതിയിലേക്ക് മാറ്റിക്കൂടെ രണ്ട് പേരുടെ ഫാമിലി നമ്മടെ കുടുംബക്കാരുവ്ടെ കൂട്ടുമ്പോ നമുക്കൊരു എന്താ വലിയ വാഹനംടുത്തും കാണ്ട് പോയിക്കൂടെ ല്ലെ അതല്ലേ ഏറ്റവും നല്ലത് ഏഹ് അങ്ങനെ നമുക്ക് നോക്കിക്കൂടെ
അല്ല കുടുംബക്കാരൊപ്പം പോവാൻ തീരുമാനക്കെണ്ട് യാത്ര പോവുക്കെ ചെയ്യും നമ്മൾ അതിന്റെ സമയം ആവുമ്പോ പോകും ഇപ്പൊ കൂട്ടു കൂട്ടുകാരപ്പം പോവാന്ന് പറയുമ്പോ കൂട്ടുകാരും മാത്രം കൂട്ടാ കുടുംബക്കാര അപ്പം പോകറയുമ്പ കുടുംബക്കാരെ മാത്രം കൂട്ടന്നുള്ളൂ ഇപ്പ ഏതായാലും കൂട്ടുകാരൊപ്പ പോയി പിന്നെ നമുക്ക് സമയം ഉണ്ടാകുമ്പോ പ്പഅതിനനുസരിച്ച് പണം ഉണ്ടാകുമ്പോ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളു സഹചര്യങ്ങളൊക്കെ ഒത്ത് വരുമ്പോ കുടുംബക്കാരെപ്പം പോകമ്മള് അതിന് നമുക്ക് യാതൊരു വിരോധല്ല
അല്ല ഞമ്മളിപ്പോ സാഹചര്യം ഒത്ത് വരപറയുമ്പോണ്ടല്ലോ നമ്മള സാഹചര്യം ഓല്ക്ക് കാരണം ഞമ്മക്ക് എന്താ ഇപ്പൊ ആഴ്ച്ച ഒരിസം ലീവ് കിട്ടുകാണെങ്കില് ഒരീസം നമുക്ക് അവധി ദിവസം കിട്ടുകയാണെങ്കില് അത് നമ്മള് നമ്മള കൂട്ടുകാരപ്പം ചെലവഴിക്കും അപ്പോ എന്താവു ഇവര്ക്ക് ഈ വീട്ടുകാർക്ക് അപ്പോ ഇഹ് ഇല്ലേ ആഹ് ഓല്ക്കൊരു അവർക്കൊരു സന്തോഷമായ ദിവസം അന്നാവുലേ ഏറ്റവും ഊന്നൽ നൽക്കേണ്ട കാര്യംന്ത വെച്ചാ ആദ്യം നമ്മളെ വീട്ടുകാരെയാണ് പിന്നെയണ് കൂട്ടുകാര് മനസ്സിലായോ ഏഹ് എന്നാലും നമുക്ക് നോക്കാ എന്നങ്ങള് പോണു ദിവസം എന്നാണ് എന്നാണോ ഒറപ്പിച്ചോ അല്ല ഞമ്മക്ക് ഇക്ക് പറ്റോന്ന് അറിയാൻ പറ്റുള്ളു
ആഹ് ഞമ്മളിപ്പോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകും കാരണം വരണത് ഇനി മയക്കാലാണ് പറ പോലെ തന്നെ അപ്പൊ ഇനി കൂടുതലങ്ങട് ദിവസത്തേക്ക് നീട്ടി വെക്കാം പറ്റൂല കാര്ണം പെട്ടെന്ന് പോയാ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ന്നട ത്തി പോരാന്ന്ള്ള നെലക്ക് അത് കൊണ്ടാണ് പെട്ടെന്ന് ആള കിട്ടാത്തൊണ്ട് ഇങ്ങളെ വ്ൾച്ചത് ഇനി നിങ്ങൾക്ക് അസൗകര്യം വല്ല ഉണ്ടെങ്കി ന്നമ്മള് വേറെ ആളെ നോക്കാം.
അല്ലാ എത്രീസാണ് ഇപ്പൊ മൊത്തത്തില് എത്രീസം എത്ര ദിവസാണ് പ്പൊ ഇങ്ങള് ഇല്ല്യ എന്താ വിനോദയാത്ര വര്നത് അത് പറയൂ. എത്രീസം നീളും അത് രണ്ടീസാണോ മൂന്നീസാണോ അതൊന്ന് പറയു.
ഞങ്ങടെ യാത്രപ്പോ ബുധനാഴ്ച ഇന്ന്പ്പോ ചൊവ്വാഴ്ച നാളെ ബുധന് പിന്നെ വ്യാഴാഴ്ച പൊറപ്പെടും ബട്ന്ന്. ഞായറാഴ്ച രാവിലെ എല്ലാരും ഒത്തൂടീട്ട് ന്നാട്ട്ന്ന് പോരും അപ്പൊ പിന്നെ ഏകദേശം ഒര് വ്യാഴാഴ്ച രാവിലാവുമ്പത്തിനമ്മള അവടെ സ്ഥലത്തെത്തും. പിന്നെ അവടെ കാര്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി മൊത്തത്തില് രണ്ടീസം കയ്ഞ്ഞിട്ട് ഏകദേശം ഞാറാഴ്ച്ച ഒരു വൈകുന്നേര ആവുംമ്പത്തിന് ന്നമ്മള് ന്നാട്ട് തിരിച്ചെത്തും ഇങ്ങനെ ന്നമ്മള് യാത്ര കര്തീട്ട്ള്ളത്. പിന്നെ അവനവ്ന്ള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ അവനാംന്തന്നെ കൈക്കും നടക്കണം.
ആഹ് അങ്ങനെ ആവുംമ്പോ ഭക്ഷണം ഞമ്മളെന്നെ കെര്തണോ ഭക്ഷണം പിന്നെണ്ടാവൂല?
ഭക്ഷണം ഇണ്ടാക്കാന്ള്ള സാധനങ്ങളേ അപ്പൊ ഓരോര്ത്തർക്കും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട്ണ്ട് കാര്ണം എല്ലാര്തും കൊണ്ടൊവാ നടക്കൂലാ അപ്പൊ ഓരോര്ത്തര് ഓരോ സാനങ്ങള് ഏറ്റെട്ത്ത്ട്ട് അവടെ ചെന്ന്ട്ട് ഞമ്മള് പിന്നെ കൂട്ടായിട്ട് ഭക്ഷണം ണ്ടാക്ക്ന്നൊള്ളു.
ആഹ് ഞാനൊന്ന് തീര്മാനി ഒന്ന് നോക്കട്ടെ ചിന്തിക്കട്ടെ. ന്ന്ട്ട് പറയാ. ആഹ് പെട്ടെന്ന്ങ്ങട് പറയാനും പറ്റൂലാ കാര്ണം ഇച്ച് വേറെന്തെലും പരിപാടി ണ്ടോന്നറീലല്ലോ. അതൊക്കെ നോക്കീറ്റ് മാത്രെ ഇച്ച് ഇതിന്ള്ള തീര്മാനം പറയാം പറ്റുള്ളൂ. ന്ന്ളൂലാ ഒരു ഇപ്പത്തെറേ സമയം? ഇപ്പൊ ആഹ്, ഉച്ചായിലേ ഒരു ന്നാല് മണി ന്നാലര ആവുമ്പക്കിന് ഒക്കെ അറീക്കാ. ഏഹ് ബുദ്ധിമുട്ടില്ലെങ്കി എന്താ ഞാൻ വിളിക്കണ്ട് പ്ര ങ്ങള് എന്താ ഇല്ലാന്ന് ഒറപ്പിചണ്ടാ ഞാനൊന്ന് തീര്മാനിക്കട്ടെ എന്തക്കാവോ ന്താ വീട്ട്കാരൊന്ന് പറയട്ടെ ക്കോല ആവശ്യംങ്ങൾ ണ്ടെങ്കിലോ.
ആഹ് ശെരി അപ്പൊ നിങ്ങള് തീര്മാൻച്ച്ട്ട് വ്ളിക്ക് കാര്ണം അയരെ കൊത്ത് സുഹൃത്തുളോട് പറയാ നിങ്ങള് വരാൻ തയ്യറാണെന്നുള്ളത് ഏതെലും തീര്മാൻച്ച്ട്ട് ഇന്ന് വൈകുന്നേരായിട്ട് വൈകുന്നേരം ആഹ് രാത്രി ആവുന്നതിന് മുമ്പ് വിളിക്ക്‌.
ആഹ് ഓക്കെ ഓക്കേ ന്നാ ശെരി ശെരി.